ഹലോ ആഹ് ആഹ് ആഹ് കേൾക്ന്ന്ണ്ട് ചായ കുടിച്ചോ?
ഇല്ല ചായ കുടിച്ചില്ല ഒര് നാല് മണി കഴിഞ്ഞിട്ട്
ആഹ് കടിയോക്കെ റെഡി ആക്കിയോ?
ഇല്ല കോർച്ച് കഴിഞ്ഞിട്ട് വേണം ശരിയാക്കാൻ
ആഹ് അപ്പൊ പിള്ളേര് വരുമ്പോ അവർക്കെന്താ കൊടുക്ക?
ഉം അവർക്ക് നമ്മള് ഇണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടാ കഴിക്കും ഇല്ലെങ്കി നമ്മള് വേറെ എന്തെലും വീണ്ടും ഇണ്ടാക്കേണ്ടിരും
ആഹ് അങ്ങനെ ബേക്കറി അങ്ങനെ ഒന്നും കൊടുക്കൂല്ലെ ഇരിക്കുംല്ലേ?
ക്കറി അധികം കൊടുക്കാറില്ല ഏഹ് പൊതുവെ ഇപ്പ എനിക്ക് പറ്റ്ണ പോലെ ഞാൻ എന്തെങ്കിലോക്കെ ഇണ്ടാക്കും. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കി മാത്രം കടയിലൊക്കെ ഓടും തൊട്ട് മുമ്പിലാണ് കട
ആഹ് ആഹ് ആഹ് കാടണ്ടൊങ്കി പിന്നെ പറയണ്ട അതെ
എന്നപ്പോ ഒരു കോഴപ്പുണ്ടായില്ല കട വന്നതിന് ശേഷം ചെലവാ
അതെ കട ഇണ്ടെങ്കി പിന്നെ അവർക്ക് പത്ത് രൂപ ഇരുപത് രൂപ അതന്നെണ് ഇവിടെക്കെ അതന്നെ ഉ
ഞങ്ങൾടെ വീടിന്റെ ഫ്ര മുമ്പില് നിന്നാ തന്നെ കാണാ കട
ആഹ് ആഹ് ഇവടെ അങ്ങൻ തന്നെണ് ഇവടെ അട്ത്ത് തന്നെണ് കട
അതെ രണ്ട് സെക്കന്റ് വേണ്ട കടയിലത്താൻ ആന്നെ അത് കാരണം കോർച്ച് ബുദ്ധിമുട്ട
ആഹ് കയ്യില് പൈസ ഇരിക്കൂല അതാണ് നമ്മളിപ്പോ ഇവിടെ ഇവര് ക്ക് നളിപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു രൂപ പോലും കൊടുക്കാ നമ്മള കയിയിലുണ്ടാവില്ല എന്ത് വച്ചാൽ സില്ലറ അത്രയും അവര് ഡെയിലി ഇവർക്ക് ചില്ലറ വേണം ആഹ് ചില്ലറ വേണം നമ്മള് ചില്ലറാക്കി വെക്ക എന്നിട്ട് ആരേലും വന്ന ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടാവ്ല്ല വീട്ടില് നമ്മള് പെണ്ണുൾ മാ ത്ര ആകുമ്പോ നല്ല ബുദ്ധിമുട്ടാണല്ലോ ഒരു ആണുങ്ങളുണ്ടാവുമ്പഴല്ലേ നമ്മള് പെണ്ണുങ്ങളാകുമ്പോ നമ്മളെ കയ്യ്‌മ്മല് എപ്പോളും ഉണ്ടായിന്ന് വരൂല്ല പക്ഷെ എനിക്ക് മാറ്റി വെച്ചാല് ഇവരെ എടുത്ത് കൊണ്ട് പോവാണ്
ഇവടെ കരച്ചിലാണ്
ആഹ് അതെന്നെ ഇവടിം ഇത് രണ്ടു പേര് ഒരേ പോലെയാണല്ലോ
അതെ ഒരാൾ തൊടങ്ങി വെക്കൂ അപ്പൊ അടുത്ത ആള് വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടൂ അങ്ങനെയാ ആഹ് പിന്നെ എന്റെ ദൈവം മ ചേ ഈ ക്ലാസ്സിൽ പോണ ദിവസങ്ങളിൽ അത്രയും പ്രശ്നല്ല ശനിം ഞായറും വൈകിട്ടാവുമ്പേക്കും തലവേദന തുടങ്ങും
പല
കാരണം രാവിലെ ഉടങ്ങിയ എന്തെങ്കിലും കരണത്തില് ഉണ്ടാവും കരച്ചിലും ബഹളവും ഒച്ച തല്ലിടുത്താം
ആഹ് പക്ഷെ ഇവർ വീട്ടില്ണ്ടാവുമ്പോ എ ന് വെർതെ ഒരു കാര്യം ഉണ്ടാവ്ല എന്ത എന്തേലും കാരണം വെച്ച് കരയും ചെയ്യും അങ്ങനെയാണ് സ്കൂള് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പൊല്ല എവിടെക്കെ അങ്ങനെയാണ് സ്കൂളില്ലാത്ത ദിസം കാരണം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവൂല്ല എന്താന്നാ അവർക്ക് കാരണം ഇണ്ടാവില്ല വെർതെ കരയും
വെറ്തെ തോണ്ടിയാൽ മതി അപ്പ തൊടങ്ങും കറച്ചില് ബഹളം തല്ലുപിടുത്തം
അതെതെ ഇവരാ ആണും പെണ്ണും ആണോ
അതെ അതെ
ആഹ് അപ്പൊ പിനാണിന് കൊർച്ചൊരു വികൃതി ഉണ്ടാവൂല്ലേ
കൊറച്ചൊന്നു അല്ല നല്ലോണം കുടുതലാ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല ഇവനാണെങ്കി ഹ് പെണ്ണ് പാവായിരുന്നു
ആഹ്
ഇപ്പൊ കൊറച്ച് കുറുമ്പാ രണ്ട് പേരും തല്ലുടത്താ
ആഹ് ഒരാ ആ എരട്ട ആവുമ്പോ ഒരാളട്ത്തുള്ള സ്വഭാവം തന്നെ ആയിരിക്കും മറ്റേ ആളട്ത്തു ണ്ടാവാ അങ്ങനെല്ലേ
അങ്ങനെയല്ലവിടെ രണ്ടൊരു രണ്ട് ടൈപ്പാ
അതെയ ഇവര് കാണാൻ എങ്ങനെയാണ് രണ്ട്
രണ്ടു പേരും ഏഹ് ര ആരെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ മാത്രമേ ഇവര് എരട്ടകളാണെന്ന് അറിയുള്ളൂ അതുപോലെ വ്യത്യാസ
ആ അങ്ങനെ വ്യത്യാസണ്ട്ല്ലേ ഏ
ക്കേ സാർ
എന്റെ ജേഷ് ഷ്ടത്തിന് മക്കളുണ്ട് ഇതേ പോലെ പെൺകുട്ടികളാണ് അവര് പക്ഷെ അവര് ഒരാൾക്കും മനസ്സിലാവൂല്ല പേര് ഞങ്ങൾക്ക് പോലൻ ഡെയിലി കാണുന്ന ഞങ്ങക്ക് പോലും മനസ്സിലാവുല ഇവര് രണ്ടാളും ഒരേപോലേണ് ഒരേ ഫെയിസ് കെട്ടും താത്തപ്പോ രണ്ടാൾക്കും ആ അതെ അതെ അവര് എന്നിട്ട് താത്തപരി വാടിയ പോലെ ഡ്രസ്സ് വാങ്ങി കൊടുക്കൂല എന്താ ച്ചാ അവര് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊവെല്യാ താഴപ്പളേ ക്ഷ നമ്മൾക്ക് പേര് മാറിപ്പോവും ഒരാളെ തന്നെ വിളിച്ചും മറ്റാളെ പേര് വിളിക്കും അങ്ങനെ അവരെ ഇമ്മ ഇമ്മാര്ക്കന്നെ മനസ്സിലാവൂലപറയും
അത്രേം ഒരുപോലൊയിക്കല്ലേ
ആ അത്രയും ഒരേ പോലെയാണ് ഒരേമാരിയാണ് അയില് ഒരാള് ചെറേതായി ന്ന ന്നു ഒരാള് നല്ല കളർണ്ടായിരുന്നു ഒരാൾ കൊർച്ച് ഇച്ച് കുറവേന്നു പക്ഷെ ഇപ്പൊ വലിയതായപ്പോ രണ്ടാളും ഒരേ പോലെ കളറു വായി സെയിമായി രണ്ടാളും ഒരു മാറ്റവുല്ലാതായി
ഇവിടെ കുഴപ്പല്ല ഇവിടെ രണ്ട് രണ്ട് ടൈപ്പാ ഒരാൾക്ക് ദേഷ്യാണെങ്കി ഒരാള ത്ത് ക്കൊഴപ്പല്ല അതെ അ ആൺകുട്ടിളാണെങ്കിലും ചലപ്പോ ഒരുപോലെയൊക്കെ ഇരുന്നാലെ ഇത് ഇപ്പൊ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഭയങ്കര വ്യത്യാസാ
ആഹ്
എല്ലാരും പറയൂ മോൻ എന്റെ ചേട്ടനെ പോലെ അതായത് ഹസ്ബ ഹസ്ബന്റിനെ പോലെയിരിക്കുന്നെ മോള് ഏകദേശം എന്നെ പോലെയിരിക്കുന്നെ
ആ അങ്ങനെ മാറ്റം രണ്ട് വ്യത്യാസണ്ട് അതാണും പെണ്ണോയിട്ടായിരിക്കും
അ കളർ അതുപോലെ തന്നെ മോൻ കൊറച്ച് വെളുത്തിട്ടാണങ്കി മോള് ഇത്തിരി ഇര്ണ്ട് ട്ടാ എന്നാലും കൊഴപൂല തല്ലൂടത്തത്തിന് ഒരു കുറവുല്ല ഒരു കൊറവൂല മോള് ആദ്യം പാവുയ് ന്ന്ട്ടാ മോള് ഒന്ന് അങ്ങണ്ട് ത ല്ലേ ഇങ്ങട്ട് തല്ല് ഒന്നുല്ല വന്ന എന്റെ ട് ത്ത്പറയും അമ്മ എന്നെ തല്ലി അവനെ എന്നെ തല്ലിപിച്ചി അങ്ങനെയൊക്കെ പറയും ഇ പ്പൊ അതൊന്നുല്ല സ്കൂളിൽ പോയി തൊടങ്ങിയ പിന്നെ കരാട്ടപഠിപ്പിക്ക്ണ്ട് സ്കൂളില് അപ്പൊ അതിനനുസരിച്ച് ഇപ്പ അങ്ങട് ഇങ്ങട് ഇടി ചവിട്ട് കുത്ത് എന്താ പറയാ അതെ ബാക്കി എനിക്കും
ആ കരാട്ട കരാട്ടന്റെ അഭ്യാസം ഇവിട വന്നിട്ട് കാണിക്കുന്നുണ്ടാവോ
എനിക്കും കിട്ടണ്ട് അതായ് നു ആദ്യക്കെ ഞാൻ വിചാരിക്കുട്ടാ ഇപ്പോഴത്തെ സമയത്ത് കുട്ടികളെഎന്തേലും അത്യാവശ്യം കരാട്ടിയോ അല്ലെങ്കി കളരി യൊ എന്തേലൊക്കെ പഠിപ്പിക്കണന്ന് ഞാൻ എപ്പഴും പറയും അപ്പൊ ഇപ്പൊ പഠിച്ചു തുടങ്ങിയപ്പോ ഓർത്ത് ദൈവമേ വേണ്ട അത്രയും വേണ്ട ഇപ്പൊ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ രണ്ടാം ക്ലാസ് ആയുള്ളൂ പക്ഷേ ഇപ്പഴേ രണ്ടുപേരും തല്ല് പിട്ത്തം അപ്പൊ എന്താ പറയാ അസ്ഥാനത്തൊക്കെയിട്ടാണ് ചവിട്ടും കു ത്തൊക്കെ കൊടുക്ക എന്നിട്ട് കുറ്ച്ച ത്തേക്ക കൊറച്ചേരത്തേക്ക് മിണ്ടാണ്ടിരിക്കും എന്നിട്ട് പറയും അമ്മേ ഇവിടെ വയറ്റത്തിട്ട് ചവിട്ടി അവിടെ ഇട്ട് ചവിട്ടി അനങ്ങാൻ പറ്റ റ്റാണ്ടരിക്കും കൊറചേരത്തേക്ക് ഞപ്പ ആലോയ്ക്കപഠിപ്പിക്കണ്ടാന്ന് അതെ എന്തേലും വന്ന്കഴിഞ്ഞാ നമ്മളെന്നെ ഓടണ്ടേ
ആഹ് അതെ അതെഎന്തേലും വന്നാൽ ക്ഷെ പഠി ഇത് പഠിപ്പിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് നല്ലതാണ് കരാട്ട പഠിപ്പിക്കുന്നതൊക്കെ ഉം ഷേ ഇങ്ങനെ പേ ഇപ്പം കൊറച്ച് അവരെ നോ നോക്കാൻ കൊറച്ച് പണിണ്ടാവും കൊറച്ച് കഴിയുമ്പം അവര് പാവായിരിക്കും ഇപ്പൊ ഈ പ്രായത്തില് വികൃതി കൂടുതലുള്ള കുട്ടികള് ആ അതെ അതെ പ്പ ഈ പ്രാ അങ്ങനെയാണല്ലോ കൂടുതലും ചെറിയ പ്രായത്തില് നന്നായിട്ട് വികൃതിയുള്ള കുട്ടികള് കുറച്ച് വല്യതകുമ്പോ ന നല്ല പാവയിരിക്കും സൈലന്റ് ആയിരിക്കും അങ്ങനെ കൊറേ കണ്ട്ണ്ട്
ഈ എരട്ടക്കുട്ട്യാള് വലുതകുമ്പഴും തല്ലുപിടുത്തം കുറയില്ലാന്ന് പറയ്ണ്കേക്കാറ്ണ്ട്
ക്ഷെ അങ്ങനെന്നും ഇല്ല്യ തോൺണ് ണ്ട് പ്പൊ ന്റെ ജേഷ്ഠത്തിന്റെ കുട്ട്യാളൊക്കെ അവര് പിന്നെ പെൺകുട്ട്യാളാണ് ട്ടോ ക്ഷെ ഞങ്ങളെ ഫാമിലിയില് കുറെണ്ട് അല്ല ഞങ്ങളെ ഫാമിലില് അങ്ങനെ കൊറേണ്ട് ട്യൂൻസ് ആയിട്ടുള്ളത് കൊർ കൊറേണ്ട് ഞങ്ങളെ ഫാമിലീല് ആണും പെണ്ണും ആയ്റ്റ്ള്ളതൊക്കെണ്ട് ഹ് പിന്നെ ഹസ്ബന്റിന്റെ ഫാമിലിലുണ്ട് ഇല്ലല്ല അവരങ്ങൻത്തെ രണ്ടാളും സൈലൻന്റ് ആണ് ഇപ്പൊ രണ്ടാളേം കല്യാണം കഴിഞ്ഞ രണ്ട് ഫാമിലിയില്ണ്ട് രണ്ടാള് കല് പ്പ കല്യാണം കഴിഞ്ഞ രണ്ടു പേര്തും
ഞങ്ങടെ കുടുംബത്തില് ആകെ ഇതാള്ളത്
അതേല്ലേ
ഉം
എ പാരമ്പര്യായ്ട്ട് കിട്ടും ന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വേറ്തേണ് ലേ
ചെലപ്പോ നമുക്ക് അറിയില്ലല്ലോ
അതെ അതെ അങ്ങനെ പറഞ്ഞേക്കാ പാരമ്പര്യയിട്ട് കിട്ടു ന്നൊക്കെ പക്ഷെ ആ എന്റെ ജ്യേഷ്ഠത്തിക്കൊക്കെ പാരമ്പര്യായ്ട്ട് കിട്ട് ഞങ്ങ്ളെ ഫാമിലിലില്ലട്ടോ പക്ഷെ ഫസ്റ്റ് ജേഷ്ഠത്തിക്കാണ് അല്ലാതെ പിന്നെ ഒര് കുടു അങ്ങനെ പാരമ്പര്യായിട്ട് കിട്ടുന്ന അങ്ങനെ ആര്ക്കുല്ല്യ അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെണ്ട് കല്യാണ പിന്നെ ണ്ട് ഏ
വൽതായതോണ്ട് പിന്നെ കൊഴ്പ്പല്ല
അതെ അതെ ബ്രദർ കല്യാണം കഴിക്ക അവരെ ഫാമിലിയില് അങ്ങനെ കൊറേണ്ട് അവരെ ഫാമിലിൽ കുറേണ്ട് മലപ്പുറം ജില്ലയിലൊക്കെങ്ങനെ ട്വിൻസ് കൊറേ ണ്ടാവും തോന്ന്ണ്ട് അങ്ങനെ പർഞ്ഞേക്കാലോ കൂടുത അയിന്ള്ള സ്കൂളൊക്കെണ്ട് ആണ്ട്ണ്ട് സ്കൂളൊക്കെണ്ട് എരട്ട കു
ഞങ്ങട വ്ടെ ഒന്ന് അധികോം ല്ല്യാ എര്ട്ട കുട്ട്യള് ആകെ ഏ എനിക്ക് തോന്ന്ണത് ഞങ്ങടെ വ്ടെ എന്റെ വീട്ടില് വീട്ട്ല് രണ്ടുപേരും പിന്നെ ഈ ഏരിയയിൽ തന്നെ ആകെ വേറൊരു ചേച്ചി അവർ ഇത് രണ്ട് എ എര്ട്ട പിള്ളെരാ പക്ഷെങ്കി അവര് ഇവിടെയല്ല താമസി ക്ണെ വേറെ സ്ഥൽത്ത പാലക്കാടവ്ടെ എന്തോ ആണ് പക്ഷെ അവരൊക്കെ കണ്ട ഒരു പോലെന്നെട്ടോ
ആ അങ്ങനെ കൂടുതല് ഒരേ പോലെ ആയിരിക്കും ഉണ്ടാവ അതെ ഒരുപോലെയാണ് കൂട്തലും അവരുണ്ടാവ
എന്റെ കൂട്ടുകാര്ന്ണ്ട് പ്പാ എര്ട്ടക്കുട്ട്യാള് ആൺകുട്ടിളാണ് പക്ഷെങ്കി അവര് രണ്ടുപേരെ ഏ മൻസ്സ്ലാവൂട്ടാ വ്യത്യാസണ്ട് അവർക്ക് രണ്ട് പേർക്കും പിന്നെ ഇപ്പാ എന്റെ കൂട്ടുകാരിക്ക് ഞങ്ങള് ഒരുമിച്ച് ഡോക്ടറൊക്കെ കാണാൻ പോയിരുന്നേച്ചതാ അപ്പൊ അവക്കു പ്പ ഏ എര്റ്റ കുട്ടികളാണ് അവര് അവക്കും ഇപ്പ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി രണ്ടുപേരും ഭയങ്കര വ്യത്യാസാ
ഏ അങ്ങനെ അങ്ങനെ കേട്ട്ട്ട്ല്ല്യ കൂടുതലും അതേപലെ അതെ അല്ലെ ആ അതെ അതെ
ആ ഇവരും ഭയങ്കര വ്യത്യാസമാണ് ഇവരെ പോലെന്നെ നല്ല തല്ലുട്ത്തോന്നർഞ് കഴ്ഞ്ഞോസം വിൾച്ചപ്പോ
ആ ചേ കാണ രസാണ് എൻക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു
കാണാൻ രസോ ഏ വളർത്തുമ്പോ ഏ ഒരുമിച്ചങ്ങ് വളർന്നു പൊക്കോളും പക്ഷേങ്കി ഉണ്ടല്ലോ ഒറക്കം വളരെ ബുദ്ധിമുട്ടാ നമുക്ക് ഒരാളെ ഒറക്കാൻ തന്നെ പെടള്ള അപ്പാ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഏ തൊടങ്ങിയപ്പ തൊടങ്ങി ആ തൊടങ്ങിയപ്പ തൊടങ്ങി ശർദി ഡെലിവറിയുടെ തലേ ദിവസം വരെ ശർദി അതും പോരാതെ എനിക്ക് അഞ്ചാം മാസം മുതല് എട്ടാം മാസം വരെ ആശുപത്രി തന്നെയിരുന്നു ഞാൻ കൊർച്ച് ബുദ്ധിമുട്ടായി പോയി വൈറ്റ് ആ കൊഴപ്പല്ല ആ ഒന്നെ തൊള്ളായിരം ഒന്നെ എഴുന്നൂറ് ഇണ്ടായിരുന്നു ജനിച്ച സമയത്ത് വെയിറ്റ് കോറവായിന്ന് വെച്ചിട്ട് എന്നാലും മൂന്ന് മാസ്ത്തോളം ഞാൻ ആശുപത്രിയിലായിരുന്നു
ആ പക്ഷെ നമുക്ക് കൂടുതല് ഇതായിരിക്കും ആ ഡിപ്രഷനും ആ ടൈമില്
ഒറങ്ങാൻ പറ്റ്ള്ള ശ്വാസം മുട്ടീട്ട് വയ്യായിരുന്നു കെടക്കാം പറ്റില്ല ഒറങ്ങാം പറ്റില്ല വളരെ ബു
ആ ആ ഇന്റെ ജ്യേഷ്ഠത്തിന് ഞാൻ ഇങ്ങനെ ഈ അവര് താത്താക്ക് ഭയങ്കര വയറെ നന്നായിട്ട് വയറുണ്ടായിരുന്നു കുട്ടിയള് നല്ല വെയിറ്റ് ഇണ്ടായിരുന്നു ട്ടോ രണ്ട് കുട്ടിഴളും വെയിറ്റ് ഇണ്ടായിരുന്നു ഇത് സിസെറിയനായിരുന്നോ
ആ അതെ അതെ ശരി എന്നാ വിളിക്കാട്ടാ
ആ ഓക്കെ ഓക്കെ